ഞാനേ നേരത്തെ പിന്നെ കുട്ടിയെ കരഞ്ഞപ്പേ
ആ അങ്ങനെ വെച്ചതേക്കാരല്ലേ ആ ആ നല്ല വർത്താനടി അങ്ങനെ പോണെണ്ട് ഏഹ്
കാനായില്ലേ
പിന്നെ എന്താ ഇനിയിപ്പ തന്നെ നമ്മള് എന്താ കുട്ടികളെ എന്താ കാര്യങ്ങളൊക്കെ ശരിയാക്കി ക ഴിഞ്ഞിപ്പ ഇങ്ങനെ എന്ത തായിരിക്കാണ് എങ്ങനന്ന് പറഞ്ഞാൽ ഞ്ഞിപ്പ ഇപ്പ അത് വിളിക്കും ഇപ്പൊ വിളിക്കലടങ്ങും എന്താ ഓലക്ക് ഇന്ന് പൊറത്ത് കഴിക്കാന അപ്പൊ കുറച്ച് ലേറ്റ് ആകുന്ന് പറഞ്ഞു പുളിനോട് അപ്പൊ ആഹ് അപ്പൊ അനി ഇങ്ങനെ വെയിറ്റ് ചെയ്ത്ക്ക ഞമ്മക്കും തന്നെ കുട്ടുമ്പലക്കൊറങ്ങി കഴിഞ്ഞാലൊള്ളു ഫോണിൽ ആരേലും വിളിച്ചക്കണോ എന്തെലുഒക്കെ നോക്കാനും ഒക്കെനും ഇബല് ഒറങ്ങി കഴിഞ്ഞാലല്ല പറ്റ
ഓല് ഉർങ്ങോളം ഓലകയ്യിയിലല്ലേ ഫോണ് പിന്നെ വിളിച്ചാലും എന്താ ചെയ്യാച്ചിട്ട് ആരേലും വിളി വിളിച്ച കോളങ്ങട് കട്ട് ചെയ്യും
ആഹ് അതെന്നെ പണി അതെന്നെ എന്താ ഇ പിറ്റങ്ങള് സാധനിച്ചിട്ടാണ് എന്ത ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഞാന് അയൽവാസികളെ വിളിച്ചിട്ട്
ഇന്ന് എന്തരുതിരക്കായിരുന്നു എടുക്കാഞ്ഞേ എന്തേ ചോദിക്കുമ്പോഴാണ് വിളച്ചതറിയ
അയൽവാസികളെ വിളിച്ചിട്ട് നോക്കുമ്പളേ ആഹ് അയൽവാസികളെ വിളിച്ചി ഇട്ട നോക്കുമ്പോ പറയില എങ്ങനാ പറയാ പറഞ്ഞാ പിന്നെ നമ്മക്ക് നമ്മള് ഫോണ് ഓലീന്ന് വാങ്ങൂലേ
ഫോൺ മേടിക്കൂല്ല അതുകൊണ്ട് പറൂല്ലേ അങ്ങനെ വിളിച്ചിന്ന
ഏ അതൊന്നും പറയില്ല ഒക്കെ ഓല നമ്മളെ മക്കളല്ലേ നമ്മളെ വളവൊക്കെ ഓല്ക്കു ണ്ടാവുഓലെ പറഞ്ഞിട്ട് കാര്യല്ലേ നമ്മള എങ്ങനെ കഴിഞ്ഞീന്ന ആൾക്കാരാ ഇപ്പളല്ലേപ്പമ്പളക്കെരോദിക്കിക്കറ് അള്ളാഹ് ഇങ്ങട്ട്ഞാൻ അങ്ങനെ പറയും ചെയ്യോ അപ്പൊ എന്തേലും പറഞ്ഞ പറയാ ഉമ്മച്ചിന്റെ സ്വഭാവംല്ലായിരിക്കോ പറയിം
ആ അങ്ങനെ തന്നെയുള്ളൂ കുട്ടികള് പറയാ
ആഹ് ഹാ നന്നായി പറയിൻ നന്നായിപ്പച്ചി യാ ഇന്റെ സ്വഭാ എന്റെ സ്വഭാവകുട്ടികൾക്ക് പറിയിം ഇക്കാടെതാ പറയാ അന്റെ സ്വഭാവ
അതന്നെ
അള്ളാ ആഹ കുട്ടികള എന്തൊക്കെ എന്താ കുട്ടികള വർത്താനംഎന്താ
കുട്ടികളെ സുഖാണ് ഓലോക്കേന്ന്പ്പ ഒറങ്ങിക്ക്ണ് അപ്പൊ നാളെ സ്കൂളിള്ളല്ലേ ഇപ്പൊ വേഗം പോയി ഫോണൊക്കെ വേടിച്ച് ഉറങ്ങാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ രാവിലെ നീക്കൂല്ലേ
നീക്കൂലേ എന്താഓ ഒല്ക്ക് എത്ര മണിക്ക് പോയാ മതി
അവിടെ എട്ടര ഒമ്പത് മണിടെ ഉള്ളില് വരും
ആഹ് ആഹ് ആഹ് ആ മദറസക്ക് വേറെ പോവുണ്ടാവൂല്ലേ
ആ ഒരാൾ പോണ്ട് ബാക്കി മറ്റൊരുത് മദ്രസ കഴിഞ്ഞിക്ണു
ആഹ് കഴിഞ്ഞില്ലേ പത്ത് കഴിഞ്ഞിട്ടുണ്ടാവൂല്ലേ ഇതുവരെ പഠിച്ച പ ഇപ്പൊ പത്ത് വരെപഠിച്ചണം മദ്റസയിൽ ആഹ് ആഹ് ആ ഇപ്പൊ നമ്മള് എന്താന്ന് പറഞ്ഞാൽ മദ്രസകൊടുത്താല അത്രയും നല്ലത് അല്ല അങ്ങനെല്ലാ അതല്ല പതി അധികം ഉപയോഗത്തില്ക്ക് തകർത്ത് സ്ഥിരമായിട്ട് ഉപയോഗത്തിക്ക് ഉണ്ടാകുക നമ്മള മദ്രസിപഠിച്ച എന്താ ഇതാണെ ഊഹം ഇല്ല മുസായിഫ് ഓതാനും മുസായിഫ് ഓതാനും ഒരു സഭയിൽ ഇരിന്നിട്ട് ഒന്ന് ദുആർക്കാനോ മുസാഫ് ഓതാനോ ഒന്ന് ഒരു മനസ്സിനോട് എന്താ സംസാരിക്കാ ഒക്കിനും മദ്റസിന്റെ ഇൽമ് കൂടുതൽ കിട്ടണംന്ന് ന്റെ അഭിപ്രായട്ടോ ഞാന് ഞാന് എന്തായാലും ഏ എന്താ പത്തില്ല് ഞാൻ കൊറക്കൂല എന്റെ അത് കുട്ടികൾപ്പോ എന്താ പഠിച്ചാ പഠിച്ചില്ലേ എന്നല്ല പെയക്കോട്ടെച്ചിട്ടാ
എട്ടാം ക്ലാസ് ഇഞ്ഞ് ട്യൂഷനൊക്കെ പോണ കാരണേ പിന്നെ നേരല്ലല്ലോ അതാണ്
ഇപ്പൊ ഇന്റെ പെണ്ണിങ്ങനെ ചൊറീണ് ണ്ട് ഇമ്മച്ചിയെ ഇമ്മച്ചി അപ്പൊ പറഞ്ഞു ഇപ്പൊ എട്ടാം ക്ലാസ്ക് എത്തിക്കാണു ആ പറഞ്ഞു എന്ത് പർ കാര്യല്ല ആട് പത്ത് തെകഞ്ഞോട്ടേ ർഞ്ഞ്
പിന്നെ അതന്നെയാണ് എല്ലാതും കൂടി പറ്റ്ണില്ലേ എല്ലാതും കൂടി കുട്ടികൾക്ക് പറ്റൊ ട്യൂഷന് മാദർ സ് സ്കൂള് എല്ലതും കൂടി ആവുമ്പോ പറ്റണില്ല അതാണ്
ആഹ് അതാണ് കുട്ടികളെ പർ ഞ്ഞ്ട്ടും കാര്യല്ല ണ്ടേനും പഠിക്കാന് ണ്ടേനും ആ കുട്ട്യളെ നമ്മള് ഇപ്പൊ ബസ്സ് കയറ്റി കൊടുക്കാൻ വേണ്ടി പോകുമ്പോ ആ ബാഗ് ഒന്ന് പുട്ച്ചോക്കിയിട്ടില്ലേ എന്താ കനം ഏഹ് എന്നിട്ട് ഇത് പുട്ച്ച്ണ സാധനങ്ങളോ ഒര അര പുട്ട് അപ്പോ എന്തേലും തിന്നു പോകെയ്കാരം ഫുള്ള് തിന്നുല്ലല്ലോ പയിച്ചിട്ട് ഒന്നു കഴിക്കാനും ഇപ്പൊ ചോ ചോറൊക്കെ ആ ക് ആണെങ്കില് ഇന്റെ പതിനാല് വയസായ പെൺകുട്ടി റബ്ബേ ചോറാക്ക ഞാൻ എത്ര ചോറ് റാക്കി കൊടുത്താലും ന്താ പറ്റൂല എന്താ ചോറും പാത്രത്ത്ക്കെ എ ഏ ആ ഇമ്മച്ചി ആക്കിയ തോനെ ആക്കാണ് പറഞ്ഞിട്ട് ന്നിട്ട് ആക്കെയ്ക്കാരെ ഞാൻ പറഞ്ഞ ന്ന പിന്നെന്തിനാ ചോറാക്ക്ണെ ആ പത്രം കൊണ്ടങ്ങട് പോയാ പോരേന്ന് പറിയേനി
വയ്കാൽനാണ് അവർക്ക് കൊറച്ച് ചോറ് ഏറിയ കനാണ് പ്പ ഞാൻ ചോ റ് ഇട്ടേന്ന് പകുതിയിങ്ങട്ടന്നെ കോരി യിടും
കോരിടും ചെയ്യും അതെന്നെ എന്തായാലും ആഹ് അപ്പൊ അമ്മക്ക് എന്താ അമ്മക്കൊരു സമാധാന ഇണ്ടാവൂല
സമാധനല്ലല്ലോ കൊടുത്തയക്കുമ്പോ തെകയാണാവോ ണ്ടാവോണാവോ
ആഹ് ന്ന്ട്ട് അതാണെങ്കിലോ ഒന്നും കറിം കാര്യങ്ങളൊന്നും ഇല്ലാതല്ലേ ഈ പൊരിച്ചത് എന്തേലൊക്കെ ആ തിന്ന ന്ന്ട്ട് ഞമ്മക്കെന്നെ ചോറ്ന്നുമ്പൊരെടങ്ങേറെയ്ക്കാരം റബ്ബേ ന്റെ കുട്ടി ഇങ്ങനെല്ലേ തിന്ന്ണേ കറിയൊന്നും പാരാതെ എന്തെ ഞമ്മക്കൊരു മനസ്ക്കൊര് എടങ്ങാറാണേ ഏഹ്
രാവിലെ അതെന്നെ കൊടുത്തയക്കാനാവുള്ളൂ എന്തെങ്കിലൊക്കെ
എന്താ ഞമ്മള് ഞമ്മള് എന്നാ തന്നെ ചത്ത് പണി ഇട്ക്ക് ക്കണം നാലെന്നൊള്ള് ആക്അ അല്ലങ്കി ആവൂല്ല ഉം ന്ന്ട്ട് പിന്നെ എന്താ ഇപ്പൊ കെടന്നിട്ടുണ്ടാവൂലേ നേർത്തെ നീക്കണ്ടല്ലേല്ലേ
ആഹ് കുട്ടികളൊക്കെ കെടന്ന്ക്ക്ണ്
എന്താ എന്തായി നമ്മളെ ടൂറ് പോക്ക്
ടൂറ് പോക്ക് അങ്ങനെ ചർച്ച നടക്ക്ണ്ട് ഒരാൾ ഇണ്ട് പറയും ഒരാൾ ഇല്ല പറയും അങ്ങനൊക്കായി ട്ട്
ആഹ് ഞാൻ പറഞ്ഞുവേ ഞാന് എന്താ നമ്മളെ ബളോ ഏ എന്താപ്പൊ റുക്കി ബളോട് പറഞ്ഞു ഞാന് ഇയ്യ് വിളിക്കലെന്നെല്ല എന്താ പിന്നെ ഓള് വിളിക്കട്ടെ അപ്പൊ ഇന്നെ കൊണ്ടോകാതെ ഇങ്ങള് ടൂർ പോകാല്ലെ പരിപാടിയാല്ലേന്നൊക്കെ പറഞ് അപ്പൊ പറഞ്ഞ് എ ഏ അന്നെ കൊണ്ടാകാതൊന്നും പോവൂല അന്റെ നമ്പറ് പിന്നെ എന്താറിയാ ഞങ്ങളെര്ത്ത് ഇണ്ടല്ലോ
ആ എന്തായാലും എല്ലാരും സെറ്റ് സെറ്റ് ആയേന്റേശം തന്നെ ഉള്ളൂ തീരുമാനം ഇണ്ടാക്ക അപ്പൊ രണ്ടീസൊക്കെ ഒരൊഴിവ് വേണ്ടേ
അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പ ഞാൻ പറഞ്ഞു സ്കൂള് എന്താ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ന്നാലല്ലെ ഒള്ളുപ്പം ഞമ്മക്ക് ഇനിയിപ്പം സ്കൂൾ എന്തേലും ആണെങ്കി കു കുട്യക്പ്പം കുട്ടികൾക്ക് പരീക്ഷ തെരക്കോ അങ്ങനെ എന്തേലൊക്കെ ആണെങ്കി അമ്മക്ക് പറ്റൂല്ല ഓ അല്ലെങ്കി ങ്കി അമ്മക്ക് എല്ലാർക്കും കൂടണ്ടേന്ന് കര്തീട്ടെങ്കിലും കൂടാ
തും പോയി പിറ്റേസം വരാനല്ലേ അപ്പൊ അയിനിപ്പോ ഓണപൂട്ട് വരെ കാത്ത് നിക്കൊന്നും വേ ണ്ട അയിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കൊര് ഒഴിവ്ണ്ടാക്മ്പോ അപ്പൊ നോക്കാ
ആഹ് നോക്കാ അതെന്നെപ്പൊ ഞാൻ ഇന്റെ അഭിപ്രായം ന്താറിയോ ഇഞ്ഞ്പ്പം ഒഴിവില്ലെങ്കിലും ഞമ്മക്ക് ഈ ഉ പര്ക്ക്ണ്ടല്ലോ പരീക്ഷ തെരക്ക് അങ്ങൻത്തെ തെര ക്കൊന്നല്ലാത്ത ടൈമിലൊക്കേണെങ്കില് ഇന്നാലുടി അതെന്നെ ഈ കുട്ട്യാക്ക് കൊറെ എഴുതാനും പഠിക്കാനും ണ്ടാവും അ
കുട്ടി കുട്ട്യാളെ പേരും പറഞ്ഞിട്ട് വർക്ക് മുഴുവൻ ഞമ്മക്കാണ്
ആന്ന് ഞാൻപ്പൊ തിരിഞ്ഞ് നോക്കിട്ട് ഇനിപ്പ ഞാൻ ടൈടേബിളൊക്കെ നോക്കല് ൻകാനെ ഇന്റെ പണിയാണെ അതും ഞാൻ നോകീറ്റില്ല രാവിലെ നോക്ക
അതൊക്കെ നോക്കീട്ട് ബുക്കൊക്കെ റെടാക്കി ഇട്ത്തെ
ആ സെറ്റിക്കൂടെ ആകെ പരത്തിട്ട്കൊണു ഓല്ക് വർക്കെയ്യാണ്ടേര്ന്നു ഓരോ കാര്യ ങ്ങള് എന്താ എന്തോ കടലാസോണ്ടക്ക്ണ ഒട്ടിക്കലും ങ്ങനെ ഒട്ടിക്കലും അപ്പം രണ്ടാളുമ്പാടെ അയ്മ കൊറേ കെട്ടി മറഞ്ഞു ട്ടോ ന്ന്ട്ട് എന്തെയ്തുന്നോ ഫുള്ള് ഇവടെ ട്ടാകെ ങ്ങട്ട് പരത്തിട്ട്ക്ണു ങ്ങട്ട് ഞാന് തലക്കന്നു പെറു.. പെർക്കി പെർക്കി സെരിയാക്കി ലെവലാക്കി എന്താ ത ഞ്ഞി ടൈംടേബിൾ നോക്കാണ്ട് അപ്പം ഞാൻ കരുതി
ചെറിയ കുട്ട്യാളാവുമ്പൊ ക്കെ ഞമ്മള് ചെയ്തൊട്ക്കണ്ടേ
ആ ഓലപ്പോ സ്കൂൾക് അ ഞമ്മള ആവിശ്യത്തിന് പോകാണ് അല്ലാതെ ഓലാവശ്യത്തിന് പോണ കാര്യല്ലല്ലോ അത് ഞമ്മക്ക് ഞമ്മക്കും വാണ്ടീ
തൊറന്ന്ട്ട് മീറ്റിംഗ് ണ്ടായിരുന്നുപ്പോ
ഏ മീറ്റിംഗ് മീറ്റിംഗ് ഇപ്പട്ത്ത് ഇണ്ടേ ഇല്ല ല്ലാ ലാ മീറ്റ് മീറ്റിങ് തൊറ.. ക്കാനായി എന്താ പരീഷേണെനി പ്പോ വെ
ഇല്ലേ പി
ആ ഇണ്ട ഇണ്ടാവല്ണ്ട് പരീക്ഷ ന്റെ മുന്നൊന്ന് ണ്ടാവല്ണ്ട് പക്ഷെ എന്താ ഇപ്പൊ ഇവരൊന്ന് വിളി ക്കണ കാണാനില്ല എന്താന്നറില്ല
ഉം ണ്ടാവല്ണ്ട് പൊതുവെ ണ്ടാവല്ണ്ട് സാധാ
ആ ആ അ ആ എന്താ ന്റെപെണ്ണിന്റെ പരീക്ഷ കഴിഞ്ഞു ഓളൊമ്പേലേര്ന്നു ഓൾത് കഴിഞ്ഞ്ക്കുണു ന്ന് പസ്റ്റ്ത്തെ കയ്ഞ്ഞ്ക്ക്ണു ത്ര ൾപ്പം കയ്ഞ്ഞു ഇനിപ്പോ എന്താ അടുത്തത് ന്റെ മോന്റെ അട്ത്ത മാസാണ്
എ തൊർന്നപ്പോത്തിന് പരീഷ തൊടങ്ങീ ലെ
ഉം തൊർക്ക്ണേ അയ്ക്കാണ് അയ്ക്ക ചാട ഹ് ഹ് ന്ന്ട്ട് പിന്നെ സ്‌പെഷലെന്തേ ണ്ടാക്കി ഇതാ കുട്ട് സ്കൂളില്ലാത്തല്ലേ
അ ന്ന് വെള്ളിയാഴ്ച ഇവിടെ അധികം ണ്ടാക്കല് ഉപ്പാക് ജുമുഅതിരിഞ്ഞു വരുമ്പേ ബിരിയാണോ അപ്പപ്പിന്നെ അധികോം വെള്ളിയാഴ്ച ണ്ടാക്കല്
ആ അത് ശെരി ആ വെള്ളിയാഴ്ച വാണേ വെള്ളിയാഴ്ച ഞമ്മക് പള്ളി പള്ളി ദിവസം അ അല്ലെങ്കി ഞങ്ങളോടൊക്കെ ഇസ്ലാമിന്ന് പൊറത്ത ന്നറയ
ആ ഉം വെള്ളിയാഴ്ച പൊതുവെ പിന്നെ ണ്ടാ കാരണം അധികോം എല്ലാ ആഴ്ച വെള്ളിയാഴ്ചെ ണ്ടാക്ക
വെള്ളിയാഴ്ച അ ആ ഹും
ഇപ്പക്കൊർച്ച് പ്രായായോല് ണ്ടാവുമ്പോ
ആ അല്ല അത് അങ്ങനതെന്നെ ട്ടോ അത് പിന്നെ ഒര് ഒര് സന്തോഷം വേറെ
ആ അത് സന്തോഷം പള്ളിക് പള്ളി കയ്ഞ് വെരുമ്പം എന്തെങ്കിലും സ്‌പെഷൽ ണ്ടാക്കുമ്പോ ഒരു സന്തോഷല്ലേ വേറെന്തെക്കെ വിവരം എന്തായാലും ചോയ്ച്ചോക്ക് അന്റെ പുതിയാപ്പിളനോടൊക്കെ ചോ
ആ ചോയ് ആ ങ്ങള് ഏതായാലും ദിവസം അറിഞ്ട്ട് അറിഞ്ഞിട്ട് ണ്ട് പറേ ന്ന പിന്നെ
ആ ഏകതേശം എല്ലാരും എല്ലാര്ക്കും സമ്മതമാണെങ്കി ഞമ്മക്കൊരു ദിവസം തീരുമാനിക്കാ
ആ യെയ്യ് ഇയ്യ് എരുമാറാക് മറ്റൊര്ക്കൊക്കെ വിളിച്ചിട്ടെയ് നമ്മളിപ്പ ഒരഞ്ചേട്ടാളുണ്ടല്ലോ ഒക്കപ്പാടെ കൂട്യാല് ഓല ഫേമിലി അപ്പം അത്യാവിശ്യം ണ്ട് ഏ
രാത്രി വിള്ക്ക്
ആ ഞാൻ വിളിക്കാ ഞാന് ന്തോര് ആ ഒ എന്തം ഈ റുക്കിയാക്കുമ്പ്ള്ളെ എന്ത ഫാത്തിമാക്കൊക്കെ വിളിക്കൂട് ഞാൻ അപ്പത്തിനു ആ ഐക്കോട്ടെ ഞാൻ ഇവളെകുളിക്ക് ട്ട് അല്ലെങ്കി നമ്മള് എന്താ പണ്ടത്തെ പോലെ ഗ്രൂപ്പോളെയ്യാ
ആ ആ ആ അതാമ്പോ അത്പ്പ എല്ലാരും അത് ഗ്രൂപ്പിലന്ന് സംസാരിക്കുല്ലേ എപ്പഴാ എല്ലാവർക്കും ഒഴിവുള്ള എല്ലാരും ഒരുമിച്ച് വരില്ലേ അതാണ് കൊഴപ്പേ
ആ അതാണെയ് അ പലോലു പലേ സമയത്തും ഒന്ന് പിന്നെ ഓല് ഇത് പറഞ്ഞിടണം അത് പറ എന്നിട്ടങ്ങനെ പോണംന്നതാണെന്ന് പറഞ്ഞ ന്നമക്ക് പറഞ്കൈഞ്ഞാലല്ലെ പോയ്റ്റില്ലെങ്കിലെട ഏ കണ്ടിട്ടില്ലെങ്കില് അല്ലെങ്കി പിന്നെ കൊഴപ്പല്ല അത്ങ്ങനെ പോവാൻ പോയി കൊണ്ടിക്കെണെങ്കി അത് ഒരു വിഷയല്ലട്ടോ നമ്മള് കൂടണം താണംന്നൊക്കെ പറഞ്കയ്ഞ്ഞാ പിന്നെ നമ്മുക്ക് മനസ്സിന്നത് പോകും
ആ പോയാല് കോളെയ്തിട്ടേ നമുക്കൊന്ന് തീരുമാനിക്കാം
ആ ആ ആ ഇപടെ ഈ ഈയെനെ സെറ്റാക്കെതായ്ലും ഇപ്പനക്ക് വേറെ വല്യ പണിയൊന്നുല്ലല്ലോ അതാ എന്താ ഒക്കെ റെഡിയാക്കിട്ട് എനിക്കൊരു വിളിക്കെന്നാ
ഞാൻ റുക്ക്യാക്കും ഹജറാക്കൊന്ന് വിളിച്ചോക്കട്ടെ നി മറ്റോൾക്കും വിളിക്ക്‌ എന്നിട്ട് വിവരം പറയ്
ആ ആയിക്കോട്ടെ ന്ന ശെരിന്നട്ടോ ആ വിളിക്കണ്ട് ശരിന്നാ